ഓഹ് അപ്പൊ പിന്നെ
എന്താ വർത്തനം കേൾക്കണില്ലേ?
ഓ കേൾക്കണ്ട് സുഖം തന്നെയാണ് പിന്നെന്തെക്കെണ്ട്
ഇങ്ങള് ഇന്ന് എന്താ ഇന്നെന്താ ഫുഡ് കയിച്ചെ
ഇന്ന് മത്തൻ കറി പിന്നെ പിന്നെ ലിവറ് വരട്ടിയത് അതൊക്കെ ആയിരുന്നു
ആഹ് അതൊക്കെ ഇണ്ട്ല്ലേ അച്ചാറ് അങ്ങൻത്തെ ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കലുണ്ടോ
ആഹ് ബീഫ് അച്ചാറ്ണ്ടാക്കല്ണ്ട് അത് അതെങ്ങനാ അറിയില്ലാ തിന്ന്ണോ
ഇല്ല അയിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞെരോ?
അതെങ്ങനെയാന്ന് വെച്ചാല് ബീഫ് വാങ്ങിട്ട് നമ്മള് ചെറുതാക്കി ചെർ ചെറിയ പീസാക്കി കഷ്ണിക്കണം ഇന്നിട്ട് അങ്ങനെ അത് കെഴുകി വെള്ളൊന്നുറ്റ് തുള്ളി വെള്ളം ഇണ്ടാവാൻ പാടൂല്ലാ അത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ചെറുതാക്കി എരിഞ്ഞിട്ട് ചതുക്കി വെക്കണം ഇന്നിട്ട് പിന്നെ ആഹ് ഇന്നിട്ട് എണ്ണയില് ഈ കായി ഇതില് മ മല്ലിപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ട് കാണ്ട് എറച്ച് ബീഫിനെ ആദ്യം വേവിച്ചണം വേവിച്ചിട്ട് വേവിച്ചേന് ശേഷം പിന്നെ നമ്മള് കൊറച്ച് എണ്ണ ഒഴിച്ചിട്ട് കൊറച്ച് കുരുമുളകും വരട്ടിങ്ങാണ്ട് പൊരിച്ചാ ഏഹ് വീഫ് ഉം പൊരിച്ചിടുത്തന് ശേഷം പിന്നെ നമ്മള് കുറച്ച് ഉലുവും കടകും ഇട്ടുകാണ്ട് വക്ക് വറക്കുക ഏഹ് വർത്തന് ശേഷം നമ്മള് ഈ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമ്മള് ഈ തുള്ളിയിം ഇൻജ്യും അഹ് ആ പേസ്റ്റ ഒക്കെ ഇതിലിട്ട ഇങ്ങനെ മിക്സ് മിക്സ് ആക്കി വക്കാം
ആഹ് ആഹ്
ന്ന്ട്ട് പിന്നാ അച്ചാറ് പൊടി പിന്നെ ഇടഞ്ഞ ഇപ്പ നമുക്ക് കളർ എന്തായാലും കൂട്ടണം എന്നുണ്ടെങ്കിൽ ചൊർക്കന് വേണമെങ്കിൽ ഇത്തിരി കളർ കൂട്ടണം ട്ട വേണെങ്കിൽ ഇട്ടാതി അല്ല കിട്ടുമാണ്ടെ എന്നിട്ട് ആഹ് നിങ്ങ ഇതൊക്കെ കൊയമ്പല ആക്കിയ ഈ ഇതിക്കൊക്കെ ഈ പേസ്റ്റക്കൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് സെറ്റ ആക്കി ഇളക്കിട്ട് സുർക്കിമാര് സുർക്ക ഒഴിച്ച രസം പിന്നെ പിന്നെ നമ്മള് പിന്നെ കൊടുത്താക്കുള്ളതൊക്കെ ആണെങ്കിൽ കേടരാതൊക്കാ വേണ്ടീട്ട് നമ്മള് കൊറച്ച് എണ്ണ ചൂടാക്കി തണുത്തേൻ ശേഷ പിന്നെക്ക് ഒയ്ച്ചോട്ക്കാ
ആഹ് നമ്മള് പോർത്തുഗൾഫിലൊക്കെ താന കൊടുത്തേക്കുമ്പോ
ആഹ് പുറത്തുക്കളൊക്കെ കൊടുത്തയക്കാണെങ്കില് ഞമ്മക്ക് വേണ്ട ഉം ആമ്മക്ക് അമ്മക്കാണെങ്ക പിന്നെ രണ്ട ദിവസംറത്ത വെച്ചിട്ട്ന്നെ ഫ്രഡ്ജ അയച്ചട്ട് അനെ യൂസ് ചെയ്താൽ മതി
ആഹ് ആഹ് അതെ ഇല്ലതുവരെ ഉണ്ടാക്കില്ല ഇഞ് ഇണ്ടാക്കിയൊക്കണം ഇങ്ങൾ വേറെന്തൊക്കെ റെസിപ്പി പ്പിണ്ടാക്കും?
പിന്നെ മീന്റെ മീൻ മീൻ ഉണ്ടാക്കും ശ്രാവന്റും ഉണ്ടാക്കും പിന്നെ മിക്സഡ് ഇണ്ടാക്കും മാങ്ങച്ചാർ ഉണ്ടാക്കും
ആഹ് ഇപ്പഈ ഒരു സ്രാവിന്റെ അതെങ്ങനെ ഉണ്ടാക്ക ഒരു അച്ചാറെങ്ങനെ ഉണ്ടാക്ക ക്കാ ഒന്ന് പറഞ്ഞരാ
സ്രാവിന്റത് ഉണ്ടാക്ക വെച്ചാൽ നമ്മൾ ഇതേപോലെ നന്നാക്കി ചെറുതാക്കി ചെറുതാക്കി പീസാക്കി ിട്ട് അത് മുറിച്ചെടുക്കണം സ്രാവിനെ എ എല്ലിൻറതൊക്കെ മാറ്റിട്ട് ഇറച്ച കഷ്ണം മാത്രം എടുക്ക എന്നിട്ട് അയ്ല് മഞ്ഞപ്പൊടിയും ഉപ്പും പെരുഞ്ചീരവും കൂട്ടിക്കാണ്ട് നമ്മള് കായം കൂട്ടി വെച്ചിട്ട് ഓരോ നേട്ട് ഒടയാതെ ഇങ്ങനെ പൊരിച്ചെടുക്കണം
ആഹ്
ആഹ് അത് പൊരിച്ചെടുത്തിട്ട് അഒക്കെ വ പൊരിച്ച് കോരിട്ട് വേറെ ആക്കി വെക്ക പാത്രത്ത് കോരി വക്ക എന്നട്ട് അതെ അതുപോലെന്നെ നമ്മള് വെളുത്തുള്ളി ഇഞ്ചും നല്ല പേസ്റ്റ് ആക്കിട്ട് നല്ലോ പേസ്റ്റ് ആക്കും വേണ്ട ഒരു കുറഞ്ഞ രീതിയിൽ ആഹ് ിന്ദേശം ഇനിപ്പോ വെളുത്തുള്ളി അച്ചക്ക് നമ്മുക്ക് ഇങ്ങനെ അരിഞ്ഞാണ്ടൂടാ അയ്ക്ക് കാണാ ചുറുക്കിന് എന്നിട്ട് ആഹ് ഇങ്ങട്ട് ഈ എണ്ണയിൽ ഇതൊക്കെ പൊരിച്ചന് രേഷ
വെളുത്തുള്ളി നല്ലോണം നല്ലോണ്ണംമാണോ വെളുത്തുള്ളിയും ചീരുുള്ളിും അങ്ങനെയൊക്കെ നല്ലോണ്ണം വാണോ അതോ
വളത്തുള്ളി തോന്നാ എത്ര എടുത്താലുംഴപ്പമല്ലേ വെളത്തുള്ളിൽക്കണ നല്ലതാ വെളത്തുള്ളി കൂടിരിച്ചിട്ട് ഒരു കുഴപ്പും വരൂല്ല ചീരുളി വേണോന്നില്ല ഉം അതാമ്പോ കൊയമ്പലായി കായം കിട്ടാനെ വെള്ളം ഉണ്ടാവലല്ലോ അങ്ങനെ ഇന്നട്ട് അയ്ക്ക് ഇട്ടിട്ട് ഈ മീൻ ഇട്ടിട്ടൊക്കെ ഒന്നാഴ്ട്ട് അങ്ങട്ടും ഇങ്ങട്ട് ഇളക്കി ഇങ്ങെനെ സെറ്റ് ആക്ക അയ്ക്ക് കൊറച്ച് സുർക്കി ഒഴിച്ചു കൊടുക്ക ഉം എന്നിട്ട് ഒഴിച്ച് ആ തണുത്ത് നല്ലോം ചൂട് അറിയ ശേഷം ടിന്ന്ക്ക് ആക്കിട്ട് നല്ലെണ്ണ ചൂടാക്കിട്ട് അയ്ന്റെ മേലക്കൂടെ ഒഴിച്ച അഞ്ഞി ഇപ്പ നമ്മള് ഈ അച്ചാർപ്പൊടി ഇല്ലാച്ചെങ്കിൽ എന്താട്ടണം അറിയോ ഇജ്ജ് നമ്മള് ഇത് ഇട്ടാലും മതി ഉലുവി കടുകും പൊടിച്ച് ഇട്ടാലും മതി പക്ഷെ ഉലുവ ഏ ആഹ് ഉലുവ ഏറാൻ പാടില്ല
ഉം ഉം ഒരു മീഡിയേലോ
ആഹ് മീഡിയ അങ്ങനെ പറ്റുള്ളൂ കൂടിയാ അതിനൊരു ജാതി ഒരു ജാതി ചൊയ വരും ചമർപ്പ് വരും ഉം അങ്ങനെ ആ അങ്ങനെ ഇട്ട കഴിഞ്ഞാൽ നമ്മുക്ക് പിന്നെ ചോറ്റിക്കൊന്നും എന്ത് കൂട്ടാല്ലേച്ചേലും അത് ഒരു നുള്ള് അത് കൂട്ടിന്ന തന്നെ മതി നല്ല ടേസ്റ്റ്ണ്ടാവും
മിസഡ് ആയ്ട്ട് വെജിറ്റബിള ഒക്കെ മിക്സഡ് ആക്കിട്ട്ണ്ടാക്കല്ലോ അത് ഇങ്ങക്കറിയോ ഇണ്ടാ
അത്ണ്ടാക്കൽണ്ട് ആപ്പിൾ ഉണ്ടാക്കലുണ്ട് ആപ്പിൾ ചോ ഇത്ണ്ടാക്കും അച്ചാറിടും അതൊന്നുല്ലല്ലോ നമ്മള് ഗ്രീൻ ഗ്രീൻ ആപ്പിള്
ആഹ് അറിയില്ല
അത് അത് ഇതേപോലെന്നെ നമ്മളിങ്ങനെ ചെറുതായി കുഞ്ഞ് കുഞ്ഞായിട്ട് അരി അരിഞ്ഞിട്ട് ഞമ്മൾ ഇതേപോലെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട്ക്കാണ്ട് എല്ലാ ഈ അച്ചാർ പൊടി അത ക്കെട എന്നിട്ട് അതൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കൊറഞ്ഞൊരു ഒരു ഒറ്റ ചൂടാക്കി തിളപ്പിച്ചല്ല തോനാക്കിയത് അത് ചീയും
ആപ്പിള്
ഈ ആപ്പിള് ഗ്രീനിന്റെ റ്റൊ മറ്റെ അറ്റൂല മധുരള്ള മഞ്ഞറ്റൂല അതങ്ങനെ ആഹ് അങ്ങനെയൊക്കെ മിക്സ് ആക്കിയ ശേഷം എന്താട്ടണം നമ്മള് പിന്നെ എല്ലാ സാധനവും ഇട്ട് ഇട്ടുകാണ്ട് ഒക്കെ ഒരിത്തിരി മധുരം ഇട്ട് കൊടുക്ക
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ ഇപ്പ ആഹ് അതിപ്പോ വലിയ പീസ് പീസ് ആക്കാതെ അതായത് അങ്ങനെ ഇടാൻ പറ്റൊ നമ്മള് ചെറുതൊക്കാണെ അങ്ങനെ
ഏഹ് ഏഹ് ഉം ഉം
അതായതെ ആപ്പിളിപ്പോ നടു പീസ് ആക്കാതെ ചെറിയ ചെറിയ പീസ് ആക്കിട്ടിടേ
ആഹ് നമ്മള് ചെറിയ മാങ്ങ ഒക്കെ കടു ആങ്ങക്ക് അരിയുമ്പോലെ ചെറിയ ഇതാക്കി അരിയാ കുഞ്ഞാക്കി
ആഹ്
ആഹ് അങ്ങനെ അരിയാ ആ അങ്ങനെരിഞ്ഞ ഞ്ഞിട്ട് ഇതേപോലെ നമ്മള് എന്താ ഈ കടും കരേപ്പും ഉലുവേം ഒക്കെ ഇട്ട്ങ്ങാണ്ട് ഇങ്ങനെ അയ്നെ ഇങ്ങനെ പിന്നെ ച്ചാർ പൊടിയൊക്കെ ഇട്ടുകാണ്ട് അല്ലെങ്കിൽ നമ്മള് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ കച്ചാറ് പൊടി വേണ്ട ആഹ് ഇട്ടുകാണ്ടമ്മള് അങ്ങട്ട് അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ ഇളക്കിയന്റെ ശേഷം ഈ ഉലുവേം കടുകും പൊടിച്ചേനെ അയിലിടാ ഇടാ
ആഹ്
എന്നിട്ട് അങ്ങനെ അങ്ങട്ട് ഇങ്ങട്ട് സെറ്റ് ആയി ഒരു തരി ഉപ്പും കുറച്ച് പഞ്ചസാര സുർക്കയും ഒ ക്കെ പാർന്നിട്ട് കൊയമ്പലാക്കി രൂപത്തിലാക്കി വെക്കാ
ഉ
എന്നിട്ട് രണ്ട മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിക്ക് എടുത്തേക്ക ഫ്രിഡ്ജിക്ക് വെച്ചാ പിന്നെ അന്നന്നെ ഫ്രിഡ്ജിക്ക് വെക്കാൻ പറ്റൂല ഏ അങ്ങനെ
ആ അപ്പ ഈ ഇങ്ങള് ഏതാ യൂസ് ചെയ്യല് കാശ്മീരിയാണോ? കാശ് മീരി മുളക് പൊടി അതോ സാധാ ഇങ്ങള് ഹോം മെയ്ഡ് ആക്കിയിട്ടുണ്ട്
രണ്ട് മിക്സ് ആക്കും അല്ലെങ്കിൽ അച്ചാർ പൊടി ഇടും അല്ലെങ്കിൽ കൊർച്ച് ഇത്തിരി കളറ് കൊടുക്കണെ കൊടുക്ക അല്ലെങ്കിൽ
അതല്ല ഇങ്ങള്പ്പം വേറെ ഫു ക്ക ഫുഡ് ഒക്കെ യൂസ് ചെയ്യാണേ ഇപ്പൊ കറിയൊക്കെ ഇണ്ടാക്കാണെങ്കിൽ ഇങ്ങൾ ഏതാ കാശ്മീര് യൂസ് ചെയ്യല്?
രണ്ടും ചെയ്യും ആ നമ്മൾ നല്ല വ ഒണക്കി പൊടിച്ച് മൊളകാണേ ഇണ്ടെങ്കിൽ എരുക്കെ കൂടുടു ഇണ്ടാവു ചെലേത് നല്ല എരുണ്ടാവും കളർ ഇണ്ടാവുല. അപ്പൊ കളര് കൂട്ടാണെങ്കി നമ്മുക്ക് കാശ്മീരി മുളക് കൂട്ടും.
ആ അങ്ങനെല്ലേ.
അല്ലേ പിന്നെ എന്താച്ചനെ വ വറ്റൽമുളക് വറുത്ത് കാണ്ട് അമ്മള് പൊടിച്ച് കാണ്ട് അങ്ങനെ അച്ചാറ് ഇട്ടാലും രസം ഇണ്ടാകും അപ്പ എന്തായാലും കൊഴം കായം കിട്ടും.
എങ്ങനെ വറ്റൽ മുളക് എങ്ങനെ ചെയ്യാ?
എൻ അതിന്റെ നെട്ടി കൾഞ്ഞിട്ട് എണ്ണേല് ചൂടാക്ക വറ്റൽ മുളക്. വർക്ക ഏ മൻസിലായില്ലേ ഇന്നട്ട് അയി ല നമ്മൾ എന്താട്ടണോ അഹ് പൊടിച്ചെടുക്ക. അങ്ങ
ആ
ആഹ്
പിന്നെ ഈ മൊ മുളക് പച്ചമുളക് അങ്ങനെ അച്ചാർ ഇട്ടോക്കിണോ ഇങ്ങള്?
പച്ചമുളക് സുർ സുർക്കേൽ ഇട.
അല്ലാതെ കാരക്കെ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയാ ഒരു റെസിപ്പി അങ്ങനെ അങ്ങനെ അറിയോ?
കാരക്കെ ഇണ്ടെങ്കി കാരക്കി ഇടാ. ഇതേ പോലെ നമ്മള് കാരക്കക്കുരു കള്ഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമ്മള് ഈ നല്ല സ്
അതല്ല പാ ആ പച്ചമുളക് കൂടി ആ മിക്സ്ഡ് ആയിട്ട് ഇണ്ടാക്കല്ല അങ്ങനെയ ഇണ്ടാക്കിണോ?
ആ അങ്ങനിം ഇണ്ടാക്കാ എല്ല എല്ലാം ഇട്ട്കാണ്ട് ഫ്രൂഡ്സിന്റെ ഫുഡ് പച്ചക്കറിയും ഒക്കെ ഇട്ട്കാണ്ട് ഇണ്ടാക്കാം.
ആ ആ സുർക്കി കു ഇണ്ടാക്കിയല്ലോ. ആല്ലോല്ല ഉം രാവിലെ ഇങ്ങള് എന്താണ്ടാക്കല്? രാവിലെ എന്താ ഇങ്ങള് ഇണ്ടാക്കല്?
രാവിലെ വെള്ളപ്പം ഇണ്ടാക്കും ചപ്പാത്തി ഇണ്ടാക്കും നൂൽപ്പുട്ട് ഇണ്ടാക്കും. അഹക്കണ്ടാക്കും ഉം
ഇണ്ടാക്കല്
ഉം പുട്ട് ഇണ്ടാക്കും
ഇപ്പ ചപ്പാത്തി ചപ്പാത്തിക്ക് എന്താണ്ടാക്കാസ്?
ചപ്പാത്തിക്ക് കടലക്കറി ഇണ്ടാവും ബീഫ് ഇണ്ടെങ്കി അഹ് ഇണ്ടാക്കും ചിക്കൻ ഇണ്ടാക്കും എല്ലാം ഇണ്ടാവും. ഇന്നതൊന്നുല്ല എന്താ ഇണ്ടാവ്ണൊക്കെ ഇണ്ടാക്കും.
ആഹ് ഇപ്പ ഈ ഒരു നൂൽപുട്ടൊക്കെ ഇണ്ടാക്കാണെങ്കില് എങ്ങനെ ഇണ്ടാക്കല്? വാട്ടി കൊഴിക്കല്ലാതോ
ഉം ചൂടുള്ള വള്ളം തൾച്ച വള്ളം വായിക്കി ഒഴിച്ചിട്ട് ഇതാക്കും നേര് നല്ല ചൂട്ല്ല അങ്ങനെ
ആഹ് ആഹ് ആഹ് ശരി
ഉം അങ്ങനാക്കും
ആഹ് അല്ലാതെ ബിരിയാണി ഐറ്റംസ് അങ്ങനെക്കെണ്ടാക്കോ?
ഓഹ് ബിരിയാണ്യൊക്കെ ഇണ് ഫ്രൈഡ് റൈസ് ണ്ടാക്കും ബീഫ്ണ്ടാക്കും ചിക്കൻ ഉണ്ടാക്കും ഉം മന്തി ഇണ്ടാക്കും കൊടുക്കലൊന്നുല്ല അവ് നമ്മളെ വീട്ടുകല്ലാം എന്താ ചെയ്യും ഔ കൊടുക്കലുന്നുല്ല
ണ്ടാക്കൂലേ
ഏത് തൊണ്ടാക്കും നെയ്യപ്പണ്ടാക്കും കുയ്യപ്പണ്ടാക്കും ഒക്കെ
ആഹ് അതൊക്കെണ്ടാക്കോ
ആഒക്കെണ്ടാക്കു അങ്ങനാവുമ്പോ കുട്ട്യേക്ക് സ്കൂള്ട്ട് വെരുമ്പക്കെ ഓരോന്ന് ഇണ്ടാക്കാനൊക്കെ
ആഹ് ആഹ് കുട്ട്യാളന്ന്ട്ട് കഴിക്കോ?
ഉം ഓഹ് അയാദ്യക്കെ ട്ട്യള് കയ്ക്കും ചോറൊന്നും പറ്റൂല.
നെയ്യപ്പാ അങ്ങനെക്കെ ഇഷ്ടെക്കാരംലെ?
അവൊക്കോൽക്ക് ഇഷ്ടാ. നെയ്യപ്പം, പുകട ഉം
പിന്നല്ലാതെ ഇന്നാല് ശരിന്നാല്. ഇനിപ്പോ ഞാന് ഇന്നാണ്ടെ പിന്നിം വിളിക്കാ. ഇന്നാ ഓകെ
ആഹ് ഓക്കെ.